ഹലോ
എന്നാണ്ട് വിശേഷം.
ചുമ്മായിരിക്കുന്നു സുഖം, അവിടെ എന്നാണ്ട് വിശേഷം?
ഇവിടെ എല്ലാം സുഖായിട്ടിരിക്കുന്നു, മഴയുണ്ടോ?
മഴയോ, ആഹ് ഇല്ല ഇപ്പം ഒന്ന് കൊറഞ്ഞ്.
ആഹ് ഇവിടെ അതെ ഇപ്പം കൊറഞ്ഞ് നിക്കുവാണ്, രാവിലെ എല്ലാം നല്ല മഴയായിരുന്നു. ഫുഡ്‌ ഒക്കെ കഴിച്ചോ?
കഴിച്ചു കഴിച്ചു ചോറുണ് കഴിഞ്ഞേള്ളൂ, അവിടെയോ?
ആഹ് ഞാന് ഇച്ചിരി താമസിച്ചേ കഴിക്കാറുള്ളൂ അതുകൊണ്ട് കഴിച്ചില്ല.
ഏഹ് പഠിക്കണോ, അതോ ഹൗസ് വൈഫ് ആണോ?
ഏഹ് ഹൗസ് വൈഫാ. കൊറച്ച് നേരം ചുമ്മായിരിക്കും, ഏഹ് പിള്ളേര് സ്കൂളിൽ പോയി. ഏഹ് കുഞ്ഞ് കൊ മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞ് കൊച്ചുണ്ട്. ആഹ് കൊച്ചിനെ ഉറക്കി, അത് കഴിഞ്ഞിട്ട് പിള്ളേര് ഇപ്പ മൂന്ന് മണിയാകുമ്പം വരും. അത്രം നേരം ചുമ്മാ റെസ്റ്റ് എടുത്തിരിക്കും ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് എല്ലാം ഉണ്ടാക്കി ഏഹ് അത് കഴിഞ്ഞ് മക്കൾ വന്ന് കഴിയുമ്പോ മക്കൾക്കും കഴിക്കാൻ കൊടുക്കും ഞാനും കഴിക്കും അങ്ങനെ കൊറച്ച് നേരം താമസമുണ്ട് ഉമ് ഉമ് ഉമ്
ഹസ്ബൻഡ് എന്തെ യ്യുവാ
ആഹ് ഹസ്ബൻഡ് മില്ലാ തടിമില്ല അവിടെയോ പഠിക്കുവാണോ
ആഹ് എം ബി എ ചെയ്യുന്നുണ്ട്
ആഹ് ആഹ് ആ ഞാനും ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്നുണ്ട്
ഏതാ പഠിക്കുന്നേ
ഏഹ് ബി എ ബി എ ഇംഗ്ലീഷ് ആഹ് എം ജി യൂണിവേഴ്സിറ്റിയില്ല്
എം ജി യില്ലോ
എം ജി യൂണിവേഴ്സിറ്റിയില്ല് ആഹ് ജോലി ഉള്ളവർക്കൊക്കെ ആയിട്ട് ഇപ്പം ഡിസ്റ്റൻസ് ആയിട്ട് നിർത്തിയായിരുന്നല്ലോ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം എക്സിക്യൂട്ടീവ് പ്രോഗ്രാം ആയിട്ട് തൊടങ്ങിയിട്ടുണ്ട് ഇപ്പം ആഹ് ആഹ് ഒരു രണ്ട് മൂന്ന് വർഷം ങ്ങാണ്ട് കുറച്ചായതേ ഉള്ളൂ ഇങ്ങനെ എക്സിക്യൂട്ടീവ് പ്രോഗ്രാം തൊടങ്ങീട്ട് അതിലാണ് ഞാൻ അഡ്മിഷൻ എടു തേക്കുന്നേ ജനുവരിയിയിൽ എടുത്തതാ
അവിടെ ഈ എം ബി എ ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ടോ എം ബി എം ബി എ ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ടോ
ആഹ് എം ബി എ ഉണ്ടുന്ന് പറഞ്ഞ എന്റെ സിസ്റ്റർ ആമ് അവള് ബി ബി എ കഴിഞ്ഞതായിരുന്നു അപ്പോഴത്തേക്കും അവൾക്ക് എം ബി എ ചെയ്യണന്ന് പറഞ്ഞു അങ്ങനെ അവൾ കോൺടാക്ട് ചെയ്തായിരുന്നു അയിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയത്തില്ല ഇതിന്റെതേ എനിക്ക്റിയ ഉള്ളൂ ഞാൻ യു ജി ഇല്ലാത്തൊണ്ട് യു ജി പ്രോഗ്രാം അപ്പം ടി ടി സി പഠിച്ചതായിരുന്നു അപ്പം ആഹ്‌ മ് യു ജി പ്രോഗ്രാം വേണല്ലോനോർത്ത് അങ്ങനെ യു ജിക്ക് അഡ്മിഷൻ എടുത്തയാ
ശരി ഞാനിപ്പം ഞാൻ മണിപ്പാലില്ല പഠിക്കുന്നത്
ആഹ് ആഹ് ഇവിടെ ആഹ് എം ജിയില്ല എടുത്തേക്കന്നെ കാലിക്കട്ടിലും ഉണ്ട് എം ജി യിലുണ്ട് ഇഗ്നോയിലുണ്ട് എല്ലാ
ഇക്നോ എനിക്ക് തോന്നുന് ഈ ആണ് തോന്നുഅത്യാശം റേറ്റിലാത്തത് മണിപ്പാല്ല് ഞാൻ പഠിച്ച രണ്ടണ്ട് ലക്ഷം രൂപ എടുത്തോ